ഹലോ
ആഹ് കേക്കണുണ്ടോ
ആഹ് ഇപ്പളെ എന്താ പാട് കിടക്കാനായോ
ഹാ ഹാ സുഖട്ടയോ എപ്പൊക്കെ ആഹ് സുഖമായിട്ടിരിക്കണു കിടക്കാനൊന്നായിട്ടൊന്നുല്ല ഞങ്ങളെ കിടക്കുമ്പം പന്ത്രണ്ട് മണി എക്കെ ആവും ഇപ്പ എന്താ പണിയൊക്കെ കഴിഞ്ഞതാ ഫ്രീ ആയിട്ട് ഇരിക്കണപ്പൊ ഫോണു നോ ആഹ് ഇണ്ടേ ഒരു കുട്ടിയുണ്ടെ ചെറുതാണ് മൂന്ന് വയസ്സെ
ആഹ് ഉം മോളേച്ചാ
അവിടെയോ കെടക്കാറായോ
കെടക്കാനൊക്കായി ഒറങ്ങി
ഇല്ലില്ല ഇപ്പൊന്നും ഉറങ്ങൂല ഞങ്ങടൊപ്പം തന്നെ
ആഹ് ഞാങ്ങളെ ഒരു പത്ത് പതിനൊന്നണി എങ്ങനാന്നേലും പതിനൊന്നണി സ്വല്പം വൈകുന്നേരാവും പല ടൈമു വരു പത്ത് മണി ചിലപ്പോ നേരത്തെ തടുക്കൂ ചില ദിസം എനിയ്ക്കാ മൂന്ന് പിള്ളേരുണ്ട് രണ്ടാളൊറങ്ങി ഒരാളിവിടുണ്ട് കളി ചെറിയ ആളെ
ആഹ് ആഹ് ആഹ് ആഹ് സ്കൂളിലൊക്കെ പോകാൻവേണ്ടട്ട് തൊറങ്ങിണ്ടാവല്ലേ
ആഹ് അവരൊറങ്ങീലെ
റെയിഞ്ചിഷുണ്ടോ നല്ല ലൈറ്റെ ആഹ് ഫുഡൊക്കെ നേരത്തെ വയ്ക്കും കൊച്ചിനോട് ക്കുമ്പം കൂടെ കയിക്കും മഴേക്കൊ ണ്ടോ അവിടെ
മഴ ഇന്നുണ്ടായിരുന്നു പകലുണ്ടായിരുന്നു ഇപ്പല്യ നല്ലൊരു മഴ ഇണ്ടായിരുന്നു വൈകുന്നേരക്കെല്ലാം മഴയായിരുന്നു നിങ്ങൾക്കൊക്കെ ഉണ്ടോവിടെ
ആഹ് ഇവിടേം ഭയങ്കര മഴയാ പോറത്തൊക്കെ പൊറത്തിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഭയങ്കര മഴയായിട്ട് അപ്പൊ താരണം വീട്ടിൽ തന്നെ ഇരിക്കയാ അല്ലെങ്കി ആഹ് അല്ലെങ്കി പൊറത്തൊക്കൊ കറങ്ങി പത്തുമണിയൊക്കാ വുമ്പോഴേക്കും
ഏഹ്
അയൽവാസികളുടെ അടുത്തൊക്ക വർ വർത്താനം പറഞ്ഞിരുന്നൊരു പത്തെ പത്തരക്കാകുമ്പോ തന്നെ വീട്ടകത്തേക്ക് കേറ
ഏ അപ്പൊ പൊറത്ത് പണിയൊക്കെ കഴിഞ്ഞിട്ട് പൊറ റത്തിറങ്ങോ
ആഹ് ഒരു ആ ഏഴര എട്ട് മണിയൊക്കെ കഴിയുമ്പോൾ എട്ടരാവുമ്പയത്തേക്ക് പട്ത്തൊക്കെ പിള്ളേരുടെ ഇവിടെ നാത്തൂന്റെ പിള്ളേരൊക്കെ ഉണ്ടേ അപ്പൊ അവരുടെ പഠിത്തൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. കുറച്ചേരം അയൽവാസികളൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരുന്നിട്ട്. പത്ത് മണി പത്തര പോരും അപ്പോഴേ ഹസ്ബന്ഡ് വരൂലേ ഹസ്ബന്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ആ ടൈമാവും.
ആ രാത്രില്ലേ
ആഹ് റേയ് ഞ്ച് ഇശ്യൂ ഉണ്ടെന്നോന്ന് ണു നല്ല ലേയ് റ്റായിട്ട കേക്കണത് ഹലോ ഹലോ? ഹലോ കേക്ക്ണ് ണ്ടോ? ഹലോ? ഹലോ